എന്തക്കെണ്ട് വിശേഷം?
നല്ല സുഖം
ഭശ്ണണ്ടാക്കലൊക്കെ കയ്ഞാ?
ഭക്ഷണം ഉണ്ടാക്കല് കഴിഞ്ഞില്ല ഞാൻ എന്റെ വീട്ടിലള്ള അ പിന്നെ വശണണ്ടാക്കലു പ്പ ന്നട് നോക്കീല്ല.
വീട്ടില് വേറെള്ളവരുണ്ടാവൂലേ
ആഹ
ആഹ അപ്പ ഞമ്മളെ വീട്ടില് വന്ന ഞമ്മക്കൊരു താറ ലാണല്ലോ. അതെനമ്മ അപ്പ പിന്നെ നമ്മള് ചെയ്തിുന്ന പണിയൊക്കെ നമ്മ ചടപട ചരിണ പണ്യാക്കെ നമ്മൾ വീട്ട് ചെന്ന നമുക്കൊരു മട്യാ.
ആഹ് മടി ഒന്നിനും തോന്നില്ലാട് ഇരുന്നോ ഭയങ്കര മട്യാ.
അപ്പൊ എവിടന്നാണവോ ആ മടി ഗണ്ട് വരുന്നത് ഞാന് ഇടക്ക് ചിന്തിക്കുവ അത് വെരെ നമ്മൾ ഓടി പാടി നട നീന പണിയെടുത്തിത് ഇവിടെങ്ങട്ട് വന്നാലുഒരു മടിയും കണ്ട് വരും
ആ് നമ്മള അവിടുന്ന് നമ്മള ഒമ്പത് മണി ആവ്പോ
പിന്നെ ആ സത്യം അപ്പരു എനർജി കാരണം ഉറങ്ങ നീക്കുമ്പോൾ തന്നെ എന്താ ഉണ്ടാക്കേണ്ടി എന്താ
ആ ഇവിടെ എത്തിയാ പിന്നെ നമ്മള് ഇരുന്നോടത്തുന്നുഅടി വൈകുന്നേരം വരെ ഒരു പണിക്കും
കുളിക്കാനും കൂടെ മടിയെക്കേരം എന്നെ സംബന്ധിച്ച് അതാണ് കുളിക്കാനും കൂടെ മടിയാണ്
സത്
എന്നിട്ട് എന്നിട്ട് എന്റെ നാത്തുമാരു ചീത്ത പറയും എന്റെ സുഹറ നിനക്ക് ഒന്ന് പോയി അപ്പളാണ് അപ്പൊ ഞാൻ പറയും ഞാൻ പണിയൊന്നും ചെയ്തിട്ടില്ലന്റെ മേത്ത്
ആഹ് ആഹ് അത് തന്നെ ഉം ഞാനും അങ്ങനന്നെ കുളിച്ചാനും കൂടി മടി ചെലദിവസം കുളിക്കൂല്ല
ആ ഞാൻ ഇടക്ക് കുളിക്കും ഞാ എന്താ കാട്ടചിട്ട വേഗം ഡ്ര വെറുതെ ഡ്രസ്സ്ണ്ട് മാറ്റിടും
എല്ലാരും ഇങ്ങനൊക്കെന്നല്ലേ സ്വന്തം വീട്ടിലെത്തിയാല്
ന്റെ നാത്തൂൻമാര് പറയി ജെന്നെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ അപ്പൊ ഞാൻ പറ ആ ഞാ പറഞ്ഞപ്പോ ഞാൻ മാത്രന്നല്ല ഒരിവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആക്കാരം പറഞ്ഞ അപ്പ ഞാൻ വിളിച്ചപ്പ ഇങ്ങളും എങ്ങനെ തന്നെ
തന്നെ ഭയങ്കര മടിയാ അവിടത്തിണ്ടെങ്കി പിന്നെ ഒന്ന് നമ്മളെ ഇമ്മിമ വാപ്പിണ്ട് അത് ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് അവൾ കിടക്കിണത്
ആ ആ ആ അല്ല എന്റെ നാതു അമാരി പിന്നെ അങ്ങനത്തെ അതൊന്നുല്ലട്ടാ അത് വരായിട്ടൊരു അങ്ങനത്തെരു ഇത് ഉണ്ടായിട്ടില്ല ഉപ്പല്ല ഉമ്മണ്ട്
ആഹാ... !
എന്നാലും എന്ത നാത്തൂ മാരെക്കൊണ്ട് ഇത്രയും കാലയിട്ട് നമ്മുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല
അങ്ങനൊവുമ്പോ പിന്നെ നമുക്കും ഒരു സമാധാനം ഇഞ്ഞി പ്പോ ഉമ്മി ഇപ്പിൻ
എല്ലാത്ത പ്രശ്നണോ ഒരിക്ക് ഞാനൊന്നും നിക്കാനേ പോക്കില്ല കാരണം ഒറ്റക്കെയി കഴിഞ്ഞാൽ പിന്നെ നിക്കാൻ പോക്കൊക്കെ കണക്കന്നെ മക്കക്കും സ്കൂളും, മദ്രസ ഒക്കെ ആകുമ്പോളേ ഒക്കെ- പിന്നെ ഒരു ഞായറാഴ്ച ലീവ് ഇട്ടുമ്പോ ഞായറാഴ്ച മദ്രസ ഉണ്ടാവും അപ്പൊ പിന്നെ അത് അതും പ റ്റുല്ല അപ്പ ഇന്നാലെ ഞാനിപ്പോ പോയിട്ട് വന്ന് വീട്ടിൽ പോയിട്ട് അപ്പൊ എന്റെ നാത്തൂൻ പറയേണ്ട് അനക്ക് ഒരു ദിവസം നി ക്കാ വന്നൂടെ സുഹറ ലീവ് ഉള്ളപ്പോ ഒരു ഞായറാഴ്ചയാണ് എനിക്ക് ലീവ് കിട്ടആ ഞായറാഴ്ച ലീവാണെങ്കിൽ ഞായറാഴ്ച മോന്ക്ക് മദ്രാസീം ഉണ്ടാവും അപ്പൊ പിന്നെ തിങ്കളാഴ്ച മുതല് പിന്നെ തുടങ്ങല്ലേ
ആ അതന്നെ
അങ്ങനെ ഒന്നും ഇല്ല, പോവും ഫുഡ്‌ കഴിക്കും. ക്കു അതുകൊണ്ട് പോരും പോവുണെങ്കിൽന്നെ രാത്രിയാ പോവുക
ആഹാ... ! ആഹാ ഞാൻ പിന്നെ കുറച്ച് ദിവസം നിക്കാനാ വേറെല്, കാരണം മോക്- ഇവിടുന്ന്, അവിടുന്ന് സ്കൂളുക്ക് പോവാ.
അങ്ങനെ ആവുമ്പോ സുഖാണ് ഇ മദ്രസ ഉണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ടാണേ മറ്റേത് മദ്രസ സ്കൂളും ഒരുമിച്ചിട്ടാണെന്നുണ്ടെങ്കി കൊയപ്പില്ലാ
ആഹ് അങ്ങനെ ആവുമ്പോ സുഖാ ഉം എല്ലാഞാല് തീരെ പോരാൻ കഴിയില്ലല്ലോ നമ്മുക്ക് നമ്മളെ വീട്ടിലൊന്ന് വന്നിട്ടട്ടെ കഴിയുല്ല സ്കൂളിലാത്തപ്പോ മദ്രസ ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാവും.
ഉം
ഉം വേറെന്താണ് വന്തേലും ചെയ്യണ്ടോ വർക്ക് ചെയ്യണ്ടോ
വർക്ക് ചെയ്തീനും ഇപ്പം മക്കളായാരം പിന്നെ പോയാലിന്റു വലിയ മോളുണ്ടായി ഓളൊന്ന് ഫീഡിങ്ങും പാലുകുടിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് അടുത്ത ആളുണ്ടായി ചെറുത് ഓന് ഒന്നര വയസ്സായിട്ടള്ളൂ. അങ്ങനെ നിന്ന് അയിന് മുന്നേ പോയിനി ഇപ്പോ ഒന്ന് ഇവനെ ഒന്ന് ഇതായി
പോയിര്ന്ന്
ഞാൻ ഫാർമസിൽ വർക്കെയ്ണ്.
ഒക്കെ ശെരി ആ ആ ഇനിപ്പോ ഞാനിവിടെ ട്രാവൽസില.
ട്രാവൽസില ആ അപ്പൊന്ന് ഇന്ന് ലീവാ.
അല്ലല ഞാൻ ട്രാവൽസിൽതന്നെയാണ് ഞാനയിന്റെടേലിന്റെ ടാസ്ക് കംപ്ലിറ്റാക്കാൻ വേണ്ടീട്ട് അങ്ങനെ നോ ക്കിപ്പഴേ. പതിനേഴ്ണ്ണം കെടക്കിണ്ടേ ഇന്ന് ഇന്ന തൊടെ കംപ്ലീറ്റാവും വേണേ രാ എന്താണ് പതിനഞ്ചെണ്ണം ആയിട്ടൊള്ളൂ. ഇനി പതിനഞ്ചെണ്ണം കെടുപ്പാ കാരൊക്ക പതിനഞ്ചെണം ഇപ്പ കി ട്ടീട്ടുള്ളു ആ പതിനഞ്ച് കയിഞ്ഞാലലേ അടുത്ത അഞ്ച് കിട്ടൊള്ളൂ.
ആഹ് ആഹ്.
അതാണെയ് അപ്പൊ എക്കിറിയിലേറ്നു ഞാൻ ഫസ്റ്റ് ടൈമാ എക്കി ഇതിനെ കുറിച്ച് വല്യ റിവില്യ അപ്പൊ ഇന്നോട് പറയ ഇപ്പന്നലെ. കോർഡിനേട്രിനെ വിളിച്ചപ്പോ ഇന്ന് രാവിലെ കോർഡിനേട്രിനെ വിളിച്ചപ്പോ പറയലല്ലാൽതും പതി മുപ്പ് മുപ്പതൊക്കെയപ്പ പ്പ ഞാൻ പറഞ് ഇനിക്കാകെ പയിനഞ്ചെണ്ണം ആയിട്ടൊളന്ന് പറയും ഇന്ന് തീർക്കണം ഫുള്ന്ന്.
ആ ഇന്നത്തോടെ തീർക്കണം തോന്നിണ്ട് കംപ്ലീറ്റ് ആക്കണം ഏ ഇന്നും കൂട ടൈം. ണ്ട്‌ലേ ഞാനിപ്പൊ ഇതിലാദ്യായിട്ട് ജോയിൻ ചെയ്യണെ അപ്പൊ ഞാൻ ഇന്നലെ തീർക്കണംന്ന് പറഞ്ഞപ്പോ ആർക്ക്. ഓ വിളിച്ച്ണ് ത്താ വരാത്ത
മുപ്പതെണ്ണണം തീർത്തൊ.
ആഹ് മുപ്പെണ്ണം തീർ
സമാധാനായല്ലോ ഇനിയിപ്പോ വെര്. ങ്ങളത് സ്വീകരിക്കാൻ പറ്റണവർ സ്വീകരിച്ചാമതിയല്ലോ എനിക്കപ്പതല്ലേ എക്ക് സ്വി സീകരിക്ക.. ക്കണെന് ലിമിറ്റിണ്ട്.
ആ റെസീവറായി നിക്കുവാണം ന്നാലാണ് ടാസ്ക് കംപ്ലീറ്റ് ആവൊള്ളൂന്ന് തോന്നുന്ന്.
ആ അതെ ആ രണ്ടും വേണോ.
മിന്നന്ന്
ആ നമ്മളങ്ങട്ട് മാത്രായി കയിഞ്ഞാൽ നടക്കൂല തോന്നിണ്ട്‌ എങ്ങനെയാവൊ യ്ക്ക്. ഇപ്പൊതിന് വലിയൊരറിവില്യാ ഞാപ്പത് സ്റ്റാർട്ടായിട്ടായിട്ടൊള്ളൂ അത്കാരണംപ്പനിക്ക്. ത് ശി പരിചയായിട്ടില്ലേ.
ഏഹ്. ന്താവൂന്നറിയൂല.
ആ ഇന്നെന്താണ് ഉച്ചക്കൾക്ക് കിട്ടിയത് ന്നട്ട്.
ഹെ ഇന്ന് മീനിണ്ട്.
ആഹ്.
ഇന്ന് മീനൊന്നും കിട്ടീട്ടില്യ ഇന്ന് മീൻ കിട്ടിട്ടില്യ.
അല്ല അപ്പൊ ഇങ്ങള് ഭക്ഷണൊക്കെ ഇണ്ടാക്ക്യേച്ച് പോരലെക്കും.
ആഹ് ഭക്ഷണൊക്കെ ഇണ്ടാക്കിവെച്ചിട്ട് വരും.
ആഹ ആ മക്കള് സ്കൂൾക്ക് പോയേക്കും.
ആ മക്കള് മൂത്താളക്ക് മൂത്താള് ഇന്നലെ ഞങ്ങള് പോയപ്പളെ ആ മൂത്താളവിടെ നിന്ന് വീട്ട നിന്ന് അവൾക്ക് ഉസ്കൂളില്യ അവൾക്ക് ക്ലാസ് തൊടങ്ങാനാവണൊള്ളൂ.
ഏഹ് പ്ലസ് ടു കയിഞ്ഞതാ അല്ലെങ്കില്
ആഹ് പ്ലസ് ടു കയിഞ് അപ്പൊ ഡിഗ പ്ലസ് ടു കയിഞ് ഡിഗ്രി ഫസ്റ്റ്യറിന്. ചേർത്തിട്ടിണ്ട് അടുത്ത തിങ്കളാഴ്ചണോൾക്ക് ക്ലാസ് തൊടങ്ങൊള്ളൂ.
ആഹ്.
അപ്പൊ ഇനിപ്പ ഓള് പോയിക്കഴിഞ്ഞാ പിന്നെ അവിടൊണ്ട് വരൂല്ലല്ലോ അപ്പൊ പിന്നെ അപ്പോൾ അവിടെ ഒരു ദിവസ അവടെ നിന്ന് നിക്കാണന്ന് പറഞ്ഞു അവ്ടെ ഹോസ്റ്റലിൽ നിക്കണ് മൂന്നാള്
മൂന്നാളാ എ മറ്റോള് രണ്ടാളോ
ഒരാൾ രണ്ടാമത്തോളും ഹോസ്റ്റലിലാ. മോൻ മാത്രേള്ളൂ ഇവടെ
ആഹ്
രണ്ടാമത്തോള് ഏകദേശം മൂന്ന് വർഷായി ഹോസ്റ്റലിലായിറ്റ് അവള് ആറാം ക്ലാസ് മുതല് ഹോസ്റ്റലിലാ ഇപ്പം ഒമ്പതാം ക്ലാസ്സിലായി നാലാമത്തെ വർഷ
ആഹ് ആഹ് അഹ് അങ്ങനെ ആറാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലില് നിക്കാല്യോ
അത് ഇതില് നമ്മളെ ന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓ ജവഹർന നവോദയ വിദ്യാലയ പറഞ്ഞിട്ടൊരു ഉ ഉ സ്കൂളൊണ്ട് അവിടെ ആറാം ക്ലാസ് മുതൽ പ്ലസ് റ്റു വര അവ്ടെ സ്റ്റേ ചെയ്തിട്ട് പഠിക്കാ ചെയ്യാ അവ്ടെ നമ്മളൊന്നും അറിയണ്ട ബുക്കാണെങ്കിലും ബാഗാണെങ്കിലും ഒന്നും നമ്മള് നമ്മുക്കൊരു ചെലവും ഇല്ല നമ്മള് ആ ആട ആഹ് പ്ലസ്റ്റു കഴിഞ്ഞിട്ടാണ് നമുക്ക് അവര് അങ്ങട്ട് തരിയേ ഒള്ളൂ അതിനിടക്ക് നമുക്ക് സെക്കൻ്റ് സാ മക്കളട്ത്ത് കാണാം പോവാ അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കേ എന്തെങ്കിലൊക്ക ഫ്രൂട്ട്സാ സ്നാക്സ് എന്തെങ്കിലൊക്കെ നമുക്ക് വാങ്ങി കൊടുക്കാ ഫുഡ് നമുക്ക് വീട്ടീന്ന് ഉണ്ടാക്കിട്ട് കൊണ്ടാവാ അങ്ങനെ ഒക്കെ ചെയ്യാം പിന്നെ വെക്കേഷനില് മാത്രം അവരിങ്ങണ്ട് വരുയോള്ളു ഓണ വെക്കേഷൻ പെരുന്നാള്, ക്രിസ് സ് അതേപോല പുസ്തകപൂജ, ആയുധപൂജ അങ്ങനത്തെ ഒരു മൂന്നാല് കാര്യ ത്തിന് മാത്രേ വർഷത്തിലങ്ങാണ്ടെ വരിയേള്ളൂ അല്ലാതെ വരില്ല മ് അത് പിന്നെ ആറാംക്ലാസ് മുതല് അവളത് ശീലായി അപ്പൊ പിന്നെ അട്ത് ലവലായി ഇവടെ ഫസ്റ്റ്റ്റേമാണ് ഇപ്പൊ ഹോസ്റ്റിറ്റലിൽ നിക്കാൻ പോണത് മൂത്തോള് അവള് പ്ലസ് ടു വരെ ഇവിടെ നാട്ടി തന്നേരുന്നു.
ആ ഓളു ഹോസ്റ്റലില് നിക്കാം ദൂരേക്കും കിട്ടിയേ
ആഹ് പോയ് കിട്ടീട്ടുണ്ട് ഇവ്ട എന്താണ് ഗുരുവായൂരപ്പൻ കോളേജിലാണ് ഇപ്പോടുക്ക അലോട്ട്മെന്റ് കിട്ടിയത് അപ്പൊ ഇനി അവിടുന്ന് പിന്നെ എന്തായാല് യാത്ര വരവൊന്ന് നട ക്കൂല കാരണം വീട്ടിലെത്തുമ്പോഴ് നല്ല വയ്കും അത് മാത്രല്ല പിന്ന അത്രയും നേരത്തെ ഇവ്ട്ന്ന് എഴിച്ച് പോവും വേണോം അപ്പൊ അതൊക്ക പൊയ്യപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പ ഈ നാല് വർഷം കഴിഞ്ഞെറങ്ങുമ്പോഴത്ത്ന് ആൺകുട്ടികളാണെന്നുണ്ടെങ്കെ എങ്ങനെങ്കിലൊക്കെ വരുന്നല്ലേ അതിൽക്ക പെൺകുട്ടികളാകുമ്പോ ഞമ്മക്ക് അപ്പ അയ്‌ല്ക്കും നല്ലത് ഇന്നവിടെ ഹോസ്റ്റലില് നിർത്താന്നുള്ള പ്ലാനാ
ആഹ് ബുദ്ധിമുട്ടാണല്ലേ ഇനിപ്പൊ ഒരു ബസ് കിട്ടീലെങ്കിലും നേ
ആഹ് അത് പോലെ അപ്പം പിന്ന പിന്ന മക്ക ക്ക് വന്ന് ഒറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ ഒന്ന് പഠിക്കാനാ അന്നെടുത്ത് വച്ച് എഴ്ത് പഠിക്കാനാ ഒ ഒന്നിനും ടൈമും ഉണ്ടാവില്ലല്ലോ വീട്ടില് വന്ന് കഴിഞ്ഞാല് കാരണം യാത്ര ചെയ്തിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പ ഈ നാല് വർഷം യാത്ര തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ട ന്നുണ്ടെങ്ക അപ്പൊ ഓള ഉപ്പച്ചി പറഞ്ഞ് നമുക്ക് ഹോസ്റ്റലിലാക്കാ അതാ നല്ലത് ഇതാവുമ്പോ പിന്നെ മക്കക്ക് ഫ്രീയും ഒണ്ടാവും ന നടക്കാ ഒള്ള ദൂരേ ഉള്ളൂ കോളേജീന്ന് ഹോസ്റ്റലിലേക്ക് നോ ക്കിയാ കാണ് ണതു ആണ് അപ്പ പിന്നെ അതാവുമ്പോ പിന്നെ വലിയ റിസ് ക്കു ഇല്ല്യാന്നൊള്ളതില്
ആ കോളേജിന്റെ ഇതിലന്ന യൊള്ള ഹോസ്റ്റലേക്കും
ആ കോളേജിന്റെ ഇതിൽ ഹോസ്റ്റല് ഉണ്ട് പക്ഷെ അത് അവര് നല്ല ലോങ് ഉള്ളവർക്ക് അത്ര കോളേജിന്റെ ഇതില് കൊടു ക്കോളു അത് അ അതില് കിട്ട് കിട്ടീട്ടില്ലായിരുന്നെ നമ്മളിപ്പൊരു കൊറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടിട്ട് ഇങ്ങനെ വീടുണ്ടാവല്ലോ ഈ അടീല് പേയിങ് ഗസ്റ്റായിറ്റ് അങ്ങനെ അതും കോളേജിന്റെ അടുത്തെന്നെന്ന് പറഞ്ഞു അപ്പൊ അതല്ല താഴിം മേലൊക്കെ റൂമ് വീട്ത് ഇണ്ടാക്കിയിട്ടെ അതില് ഒരു വീട്ടില് എത്ര മൂനാല് കുട്ട കുട്ടേളോ അഞ്ച് കുട്ടേളോ എറ്റെ ഇണ്ടാവും എല്ലാ സൗകര്യം ഇണ്ട് ബാത്റൂ ആണെങ്കലും വൈഫൈ സൗകര്യം മോട്ടറും വെള്ളവും അവർക്ക് കിച്ചണിൽക്കുള്ള സംഭവങ്ങളും ഒക്കെ
അ അഒക്കെ ദീപെടേക്കും ഈ ഫീസലെന്നെ
ആ അത് ആ ഇതിന്റെത് എന്താ പറ ഹോസ്റ്റലിന്റെ നമ്മള് സെപ്പറേറ്റ് ഇതിന്റെ ഫീസ് ഫീസ് ഇല്ലല്ലോ ഇവർക്ക് പഠിക്കാൻ ഫീസിലല്ലോ ഗവൺമെന്റിൽ ആയതോണ്ട് ആ
ഉം
ആ പിന്നെനമ്മള് ഹോസ്റ്റലിന്റീം ഫുഡിന്റിം നമ്മള് കൊടുക്കേണ്ടേ കോളേജിന്റെ ഇതിലാ മൂവായിരത്തഞ്ഞൂറ് മതി മാസം പക്ഷെ നമ്മള് പുറത്ത്ന്ന് വീട് ഇട്ത് വീട് ഇട്ത്ക്കാണെങ്കിൽ ആറായിരം വേണം ഫുഡ്ടക്കം ആ ഒരു വ്യത്യാസം ക്കണ്ട് ഹോസ്റ്റലിൽ അവിടെ കിട്ടി കഴിഞ്ഞാൽ അങ്ങ മാറ്റും അതുവരെ ഇപടെ തന്നെ പോട്ടെച്ചിട്ടാ
ഏ ഏന്നാ ഓക്കേ എന്നാ ശെരി
ആ അയിക്കോട്ടെ അയിക്കോട്ടെ